ഹലോ കേക്കാമോ
ഹലോ
കേക്കാലോ ഫുഡൊക്കെ കഴിച്ചോ
ഹലോ ത്തില്ലെ കേക്ക എ ഏ കേക്ക
ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു
മ്മ് എന്തായിരുന്നു സ്പെഷ്യൽ ഇന്ന്
പയറ് കറി പയറ് തോരനും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു
ഓ ഒ ഓ ഹെ മീനൊൺ ണ്ടെങ്കി പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ ല്ലയോ എന്ത് എന്ത് കിട്ടി മീന്
മീന് പൊരിച്ചു
അല്ല എന്ത് കിട്ടെ എന്ത് മീനാ ചിലേമീനോ നിക്ക് ഇന്നലെ കിളിമീനൊണ്ടായ്ര്ന്ന് ഉംഉം ഉം
കിളിയുണ്ടോ അവ്ടെ
ആഹ് ചെലെക്കുന്നില്ലേ അവിടെ തെങ്ങിലെ ങ്ങാണ്ടിരുന്ന് ചെലെക്കുന്നയാ
അതേല്ലേ ആഹ് ഇപ്പൊ കിളികൾകൊ കിളികൾ കൊന്നും കൂളൂല്ല ഒന്നും ഇല്ലാതായാലും മത് ഞങ്ങളൊന്നും ഇല്ലാണ്ടായല്ലോ
ആണ് ഇല്ല നമ്മുടെ വീട്ടില് നാല് തെങ്ങേയൊള്ളാകെ മരങ്ങളൊന്നുവില്ല പിന്ന അപ്പ്രത്തൊക്കെയുണ്ട്
ഹ് അതേ ഇപ്പൊ പൊതുവെ മരങ്ങളെല്ലാം വെട്ടി വീടുകളാണല്ലോ അപ്പ്ടി ഹ്ലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണ്ടോ ഹലോ